ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആടെ കൊറെ നാളായാല്ലോ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിരിക്കുന്നു അവടെയോ
ആഹ് ഇവിടെയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഏ മോളൊക്കെ എന്ത് ചെയ്യുന്നു
അവളതേ അവടെണ്ട്
കളിക്കുവായിരിക്കും അല്ലേ കുഞ്ഞു ഒറങ്ങി അവനൊറങ്ങി അവനെ ഒറ ക്കി ആ അതെ അവനെ ഒറക്കുന്ന സമയത്തല്ലേ നമുക്ക് ഇങ്ങനെ വിളിക്കാൻ വേണ്ടീട്ടുള്ള സമയം കിട്ടുള്ളു
അതെ അതെ
ആഹ് പിന്നെ വേറെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല
ആഹ് ഇപ്പൊ പോകുന്നില്ലേ ഇപ്പൊ നിർത്തിയോ
ആഹ് നിർത്തി മോള് ക്കായതല്ലേ.
ഒ ഓ ഓക്കേ ഓക്കേ ആയി.
എന്നിട്ട് മോന്.
മോന് ആ അതെ മോനൊറങ്ങുവാ അവൻ ഭയങ്കര കുരുത്തക്കേടാണ്. ഇപ്പ എവടെയും നിക്കുന്നില്ല ഭയങ്കര ഓടിക്കളിയാണ്. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് നോ ക്കാൻ വേണ്ടീട്ട് ഇവിടെ പാ മാതപിതാക്കൾ ഉള്ളോണ്ട് പ്രശ്നൊന്നുല്ല അവര്ടെ കൂടെ. ഇങ്ങനെ കളിച്ചിരിക്കും അതുകൊണ്ട് പിന്നെ വല്യ പ്രശ്ന ഇല്ല. അതെ അതെ ഇന്നാള്. ടൂറ് പോയിട്ടുണ്ടായിരുന്നല്ലേ?
ആ പോയി അത് പോയി വന്നതിന് ശേഷം ഭയങ്കര ജലദോഷം ചൊമിം. ഒക്കെയായിരുന്നു. ഊട്ടി പോയി ഉം
ആഹ് അല്ലെങ്കിലും എല്ലായിടത്തും ഇപ്പ പനിയാണ്. എല്ലായിടത്തും ഇപ്പൊ പനിയും ജലദോഷൊ ക്കെയാണ് അതെ ഞാന് എനിക്ക് തോന്നുന്നു. ഞാന് രണ്ടു ദിവസം മുമ്പ് ജാ ഡോക്ടറെ പോയി കാണിച്ചിട്ട് വന്നിട്ടേയുള്ളു. മോനും പനിയായിരുന്നു അതെ മോനും പനിയായിരുന്നു. അപ്പോ അവനും ഇപ്പൊ ഒന്ന് റെഡിയായി വന്നതേയുള്ളൂ.
ആഹ് ഇവടെയത വീണിട്ട് നെറ്റിയെല്ലാം പൊട്ടിച്ച്. ഇവടി ആശുപത്രിക്കൂടെ
പോയി വന്നതായിരിക്കും അല്ലേ ഹലോ? ഹലോ? ആഹ് കേൾക്കുന്നില്ലടാ. എന്നിട്ട് ഊട്ടിയില് പോയിട്ട് എത്ര ദിവസം നിങ്ങളവടെ നിന്നു.
അവടെ മൂന്നു ദിവസം.
മൂന്ന് ദിവസം നിന്നല്ലേ ഓക്കേ അപ്പോ ആ നിങ്ങടെ താമസൊക്കെ എങ്ങനെയായിരുന്നു. എവിടെയായിരുന്നു. അറിയുന്ന ആൾക്കാര് ആരെ ങ്കിലുണ്ടായിരുന്നോ അതോ നിങ്ങള്.
അറിയുന്ന ആളാ വണ്ടീല് കൊണ്ടുപോയതെ ആൾക്ക് അവിടെല്ലാം പരി ചയള്ളോണ്ട് റൂമും കാര്യങ്ങളൊക്കെ.
ഓഹ് അവര് ആ അവര് തന്നെ ഏർപാ ഏർപ്പാടാക്കി തന്നതായിരിക്കും. അല്ലെ
ആഹ് അവരന്നെ ഏർപ്പാടാക്കി തന്നു.
ആ ഓക്കേ എനിക്കൊരു. ആ ഇതുപോലെ കുടുംബത്തിലൊരാൾ ഇണ്ടായിരുന്നു. ആ ഊട്ടിയിലാണ്. അപ്പൊ ഇങ്ങനെ പോണെന്ന് പ്ലാൻ ഇല്ല ഞാൻ പോ ഈ ഒരു സമയത്തൊങ്ങള എവി ഞ്ഞി പോയില്ല ഞാൻ പറഞ്ഞില്ലേ മോന് പനിയൊക്കെ ആയിരുന്നുന്ന് പറഞ്ഞ.. തൊണ്ട് എവിടെയും ഞങ്ങക്ക് പോകൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാൻ ജോലി.. പോകുന്നുണ്ടല്ലോ ഇപ്പൊ ജോലിക്കൊന്നും അധികം അങ്ങനെ. ആ് ലീവൊന്നും കിട്ടാറില്ല.
ആഹ ജോലി കഴിഞ്ഞ് എപ്പഴാപ്പ വീട്ടിലെത്ത.
ആ അത് കൊറച്ച് നേരം ആവും. എന്നു കൊഴപ്പൊന്നില്ല അവന് മ അവന് എല്ലാ കാര്യങ്ങളും എല്ലാരോടത്തും. ആ നന്നായിട്ട് പറഞ്ഞും ചെയ്തും കളിച്ചുണ്ടിരിക്കുന്നൊണ്ട്. പിന്നെ ആ ഒരു കാര്യം. ഏ വലിയ പ്രശ്ന ഇല്ല. അതെ അതെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞോ?
ഇല്ല ആവുന്നേ ഉള്ളൂ. ചെയ്യണം അവളൊറങ്ങിയതിന് ശേഷം.
ആ ആ
ഉ അല്ലാണ്ട് നടക്കില്ലപ്പം.
അപ്പൊ ഫുഡൊക്കെ ഇപ്പൊ രാത്രിത്തേക്കുള്ള ഭക്ഷണൊക്കെ ആയോ?
അമ്മണ്ട് എന്നാലും അധികംന്നുണ്ടാവില്ലേനി പണി.
ഓഓ
എന്തെങ്കിലും ആ അങ്ങനെ പത്ത് പതിന് മ ണിയവും കിടക്കാൻ.
ആണല്ലേ. ആ ഇപടിം അങ്ങനത്തന്നെ. ണ് ഇവിടെയും ആ ജോലികളൊക്കെ ഒരുക്കിയിട്ട് നമ്മള് ഇവരെ ഒറക്കി. ആഹ് നമ്മളു ഒന്ന് ഒരി ഇതിലേക്ക് വെരുന്ന സമയത്തേക്കും കുറച്ച് സമയം പിടിക്കും. എന്നാലും പ്പൂല്ല ആഹ് അതെ
ആ സമയാവും പത്ത് പതിനൊന്ന് മണി
ആഹ് അതെ അതെ അതെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു സമയമാവും
ജോലിക്ക് പോവാത്ത കാരണയതൊണ്ട് വൈകി എണീറ്റാലും കൊഴപ്പല്ല
ആഹ് അത് ശരിയാണ്. ആഹ് എനിക്കും രാവിലെ അങ്ങനെ പോണെന്ന് രാവിലെ ഏ കൊറേ നേരത്തെ പോകണംന്നൊന്നും ഇല്ലല്ലോ. അതൊണ്ട് ഞാനും രാവിലെ കൊറച്ച് ലേറ്റായിട്ടെന്നാ എണീക്കാറ്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം ചെയ്തേന് ശേഷം. ആഹ് മോന്റെ കാര്യങ്ങളൊക്കെ നോക്കി. അവന് ഫുഡ്‌ല്ലാം കൊട്ത്ത്. അങ്ങനെ പിന്നെ പോവും പിന്നെ പോയിറ്റ്ണ്ടെ പിന്നെ ഒറ്റ പൊക്ക പിന്നെ കൊറ ച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്ന ഉച്ച കഴിഞ്ഞ് വൈകുന്നേരക്കെ കഴിഞ് ആഹ് എടക്ക് വാശി പിടിക്കും ആഹ് എന്നാലും അതി അത് മാതാപിതാക്കൾ ഒന്ന് റെഡി ആക്കിക്കോളും അത്. വേറെ പ്രശ്നൊന്നുംണ്ടാവില്ല അവര്ക്ക്റിയ ഇപ്പൊ എങ്ങനെയാ അവനെ നോക്കണം എങ്ങനെ അവനെ കളിപ്പിക്കണം എന്നുള്ള കാര്യെല്ലാം കറക്റ്റായിട്ട് അവർ കറിയുന്നുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുല്ലാതെ കൊഴപ്പങ്ങളൊന്നുല്ലാതെ പോകുന്ന്
ചേ ചേട്ടന്റെ അച്ഛനും അമ്മയോ അതോ
അല്ലല്ല എന്റെ അച്ഛനും അമ്മയാ ചേട്ടന്റെ അവിടെ പോയിട്ടുണ്ടെങ്കി ഇത്രയും നമുക്ക് ഫ്രീഡം കിട്ടൂലല്ലോ. ഇത്രീം സ്വാതന്ത്ര്യം നമുക്ക് ഒന്നിലും കിട്ടൂല. അതെ നമുക്ക് എഴുന്നെക്കുന്നേല് കിട്ടില്ല. നമുക്ക് അടുക്കളയില് വർക്ക്യ്യുന്നേല് കിട്ടില്ല ഇവരെ വളർത്തുന്നതില് കിട്ടില്ല ആഹ് അപ്പൊ ആഹ് അതെ അതെ അതുകൊണ്ട്.
ഉം
നമ്മള് മാക്സി മേ കാര്യങ്ങളൊക്കെ നോക്കിട്ട് പോകുന്നൂന്ന് മാത്രം
ഇവെളും കൊറച്ചായതിന് ശേഷം ഇന്ന് പൊറത്തുന്ന് കൊണ്ടരണം ചെലപ്പോ പൊറത്ത്ന്ന് അല്ലെങ്കി ങ്കി അമ്മ എന്തെങ്കിലു ഇണ്ടാക്കിയോന്നറിയില്ല
ആഹ് ഞങ്ങള് പൊറത്ത് ത്തുന്നുള്ള ഭക്ഷണക്കെ കെറവാണ് വല്ലപ്പോഴും
പ്രസവൊക്കെയതോ
ആണല്ലേ ആഹ് എന്തായിരുന്നു കുട്ടി ഹലോ ഹലോ ആഹ് കേൾക്കിന്നണ്ട് കേക്കുന്നണ്ട് കേക്ക്ന്നണ്ട് എന്തായിരുന്നു കുട്ടി ആൺകുട്ടിയാണല്ലേ ആഹ്ആഹ്ആഹ് ആഹ് ആഹ് ആഹ് ആൺകുട്ടിയായാൽ പിന്നെ കെറച്ച് വളർന്നവരുന്ന സമയത്തേക്കൊന്നും വല്യ പ്രശ്നല്ല അവര് കുരുത്തക്കേട് കെറച്ച് കൂടുതലാണന്ന് മാത്രം ബാ ക്കി അവരെ ഡ്രസ്സ് വസ്ത്രങ്ങളും അതുപോലെന്നെ അവരെ ഒരുക്ക്ന്ന കാര്യം നമക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതില്ലല്ലോ
ഉം പഷേ പെൺകുട്ടികളണെങ്കിലു കുരുത്തക്കേടിന്
കൊറവൊന്നുല്ലല്ലേ അത്ശെരിയാ അത് കൊറെപേര് പറയുന്നത് കേൾക്കാം കുരുത്തക്കേടിന് കെറവൊന്നും ഉണ്ടാവൂലാന്നുള്ള കാര്യം
ആഹ് വെറ്തെ നല്ല കുരുത്തക്കേടാ
ആഹ് ഹ
ഈ അവിടെ ഇവിടെ നിന്ന് ആഹ് ഇവിടെ കളിപ്പിച്ച് ഇവിടെ കളിച്ചിരുന്നോന്ന് പറഞ്ഞാഴിഞ്ഞെന്ന് അപ്പർത്തേക്ക് പോയാ
ആഹ്
അവടെ അവടെ വീഴേ അല്ലെങ്കി അവടെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടണ്ടാവും
ആഹ് യ്യോ ഹോ ഹോ അത് കുട്ട്യളെ കുരുത്തക്കേട് പിന്നെ കുട്ട്യളല്ലേ അവര് വീഴും വീണ്ടും എഴുന്നേക്കും വീഴും വീണ്ടു എഴുന്നേക്കും അങ്ങൻതന്നെ ആഹ് ആഹ് നമ്മള് നോക്കുന്ന സമയത്ത് എന്തെങ്കിലു പറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി ഉള്ളവര് പറയും ചെയ്യുല്ലോ
അതെ നമ്മടെ വീട്ടുകാര് പറയില്ല
ആഹ് അതെ അതെ നമ്മള വീട്ടുകാര് പറിയില്ല പശെ അവിടെയാവുന്ന സമയത്ത് നമ്മുക്കതാ പറഞ്ഞത് സ്വാതന്ത്രകൊറവ് അവിടെ ഇണ്ട് ഇപ്പോ ഇവിടെയയതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ പോകുന്നുന്ന് പറയാം
ആഹ് എനിക്ക് ഇനിയിപ്പോ ഇവടന്ന് വല്ല ജോലി അന്വേഷ്ക്കണം
ആഹ് അതെ അതെ അതായിരിക്കും കെറച്ച് കൂടി ബെറ്റർ അതാവുന്നസമയത്ത് നമ്മള മക്കളെ നോക്കാനും ആൾക്കാരും ഇണ്ടാവുല്ലോ
അതെ ഇവിടെ പിന്നെ അവക്ക് ഞാൻ വേണന്നില്ല ഇവിടെ അനിയൻമാരും അമ്മ അച്ഛൻ
ആഹ് എല്ലാരും ഉള്ളത് കൊണ്ട് അവിടെ കളിച്ചങ്ങിയിരുന്നോളു അല്ലെ അതന്നെ
ഒക്കെ കിട്ടിയാ പിന്നെ
ആഹ് അത് മിക്ക വീടുകൾലെ അവസ്ഥ ഇത് തന്നെയാ നമ്മളെ അവരിക്ക് പാലിന് വേണ്ടി മാത്രായിരിക്കും ആവശ്യം
ഇവിടെ വന്നാ അതും വേണ്ട അവിടെപോയി കഴിഞ്ഞാപിന്നെ അടുത്ത്ന്നു മാറില്ല ഒന്നും ചെയ്യാ സമ്മതിക്കില്ല
അയ്യോ അത് ഓരോരോ കുട്ട്യോള് ആഹ്ആഹ് ആഹ് ആ ആ ആ അപ്പൊ ഇവിടെ ഇവിടെ കളിക്കാൻ ഇവിടെ കളിക്കൻ ആ ഓഹ് ഓഹ് അങ്ങനെ അപ്പൊ കുട്ടിക്ക് സമയം പോവാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരിണ്ട് ഓഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ വേറെ എന്തൊക്കെണ്ട്
വേറെന്താ സുഖായിരി
അനിയന്റെ കല്യാണം കയിഞ്ഞിട്ട് കൊറേ നാളായോ
അവന്റെ കല്യാണം കഴിട്ട് ഒരു വർഷം ആവുന്നു
ആ കുട്ടികൾ ആയിട്ടുണ്ടാവൂലല്ലേ ഇപ്പൊ പ്രഗ്നന്റ് ആഹ്
അതൊന്നുല്ല
ഓക്കെ അതെല്ലാരും അത്ര തന്നെ അങ്ങനെ തന്നെയാണ് അപ്പോ എല്ലാരും കല്യാണം കഴിച്ചപാട് തന്നെ എല്ലാരും ഗർഭിണി ആവുന്നില്ലല്ലോ എല്ലാവരിക്കും ലേറ്റ് ലൈറ്റാവണം എന്നാണ് ആഗ്രഹം കൊറച്ച് കഴിഞ്ഞിട്ട് മതി ആഹ് ഒഹ് ആണല്ലേ എത്രയായി ഇപ്പോം
അവർക്ക് അവന് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് എങ്ങാണ്ടോ അവക്ക് ഇരുപത്തിരണ്ട്
ആഹാ അത്രേ ആയിട്ടുള്ളൂ അല്ലേ ആഹ് അപ്പൊ വളരെ ചെറുതാ
ലൗ മേരേജല്ലെ
ഔ ഹ് ആയിക്കോട്ടെ അഹ് ആഹ് അതാണ് ഇത്രം ഏജ് കൊറവ് ഓക്കേ അത് എന്താലും നന്നായി ഇനിപ്പ അന്ന് കൊറേ നാളുണ്ട് ഇനിയും കൊറേ സമയണ്ട് അവര്ക്ക് അവരെ മുമ്പില് അവരെ ആഹ് ആദ്യം ഒന്ന് അടിച്ച് പൊളിച്ച് നടന്നിട്ട് പിന്നെ ആയിരിക്കും അതിനെക്കുറിച്ചിട്ടെല്ലാം ആലോചിക്കുന്നുണ്ടാവ
അവര് ഒരാഴ്ച ഇവിടെയാണെങ്കിൽ ഒരാഴ്ച യാത്രയാവും അങ്ങനൊക്ക്യാണവര് അതോണ്ട് നമ്മടെ പ്രായവും നമ്മുടെ കാലോം അല്ലല്ലോ
അതെ അതെ അല്ല ഇപ്പത്തെ കുട്ട്യാള് അങ്ങെൻത്തെന്ന്യാണ് വീട്ടിലിരിക്കുന്നവര് കൊറവാ അവര് ക്ക് ങ്ങനെ എവിടെയെങ്കിലെല്ലം ഏ നടന്നു കൊണ്ടേ ഇരി ക്കണം എവിടെയെങ്കിലെല്ലം പോണം ഏ എന്തെങ്കിലൊക്കെ കൊറേ കഴിക്കണം എല്ലം രുചിയുള്ള സാധനായിരിക്കല്ലോ കഴിക്കുന്നത് അവരതില് ഭയങ്കര അത് അതുവായിട്ട് മിംങ്ളെയ്തിട്ട് ഇങ്ങനെ പോന്ന്ണ്ട്
അതെ
ഉം അവര് അവരൊരു ഇത് അങ്ങനെയാണ് കുട്ട്യാള് അങ്ങനെയാണ് ഉം പിന്നെ വേറെ അച്ഛനും അമ്മയൊക്കെ
എല്ലാരും അതാ അവടെ ഇരിക്ക്ന്ന്ണ്ട് മോള്ടെ പിന്നാലെ അ ഒരനിയൻ വന്നിട്ടില്ല
ആ ആ അല്ല അപ്പോ ഫുഡ് ഭക്ഷണെല്ലാം കഴിച്ചോ എല്ലാരും
ഇല്ല ആരും കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആശുപത്രി പോയിട്ട് ഇപ്പ വന്നേള്ളൂ ഉം ഞ്ഞി മോള്ക്ക് അമ്മ കഴിക്യാൻ കൊടുക്കും
ആ ആ ആ ആ ആ
അപ്പൊ പിന്നെ സമാധാനായിരിക്കാലോ
ആ എത്ര വയസ്സായി അവക്ക്
അവക്ക് അടുത്ത മാസത്തേക്ക് രണ്ടാവും
ആ ഓക്കെ ഓക്കെ എന്റെ മോനേക്കാളും ആറു മാസം വെലുതാല്ലേ എൻ്റെ മോന് ഒരു വയസ്സും ആറു മാസും ആകുന്നതേള്ളൂ
എന്നിട്ടും അവൻ കാണാണ്ടിരിക്കും
ആ എന്നിട്ട് കാണാതിരിക്കും
ഹഹഹ
അത് ഞാന് ഒരു ഒമ്പത് മാസെല്ലം ആയപ്പ തന്നെ പ ത്ത് പത്ത് പതിനൊന്ന് മാസായപ്പോ തന്നെ ഞാൻ പോയി അവന് ഒരു ഏ വിവരം വെരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോയി പ്പവനത് മനസ് അവര് അത് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങന്യാ ഉമ്മ പോകും വെരും അങ്ങനുള്ള രീതി ക്കാണ് അവന് മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെ ഓക്കേ
പിന്നെ ഞാൻ വർക്ക്‌ ഞാൻ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു കല്യാണം കഴിഞ്ഞ സമയത്ത് ജോലിക്ക്
ആ ആ ആ
കൊറേ കഴിഞ്ഞിട്ടാണ് ജോലി കിട്ട്യേത്
ആ
അതിന് പോവാൻ തൊടങ്ങിയപ്പോഴത്തേന് പ്രഗ്നന്റായില്ല അപ്പഴത്തേെന് ഹസ്ബന്റിന്റെമ്മക്ക് വയ്യാണ്ടേ പിന്നെ ഒന്ന് രണ്ട് മാസം ഹോസ്പിറ്റലിലൊക്കായതോണ്ട്
ആ
പിന്നാ ജോലി വിട്ടു
വിട്ടു ആ ആ ഞാനും കൊറെ കാലം അങ്ങെൻത്തെന്നായിരുന്നു പിന്നെ ഇപ്പഴാന്നൊന്ന് റെഡി ആയത് ഓക്കെ കൊറേ നാളായല്ലേ വിളിച്ചിട്ട്
ആ കൊറേ ആയി
ആഹ് ന്നാലും സംസാരിച്ചേല് കൊറേ നമ്മള് ഒരുപാട് കാര്യം പറഞ്ഞു എനി കൊർച്ച് സമയം കിട്ടുന്ന സമയത്ത് വിളിക്ക്‌ കേട്ടോ
ആ വിളിക്ക്
ഓക്കേ ആയിക്കോട്ടെ
ഓഹ് ശരി ആഹ് ഓക്കെ